ഹായ് ഹലോ നമസ്കാരം ഗുഡ് ഈവനിംഗ് ഉം എന്തൊക്കേണ്ട് വിശേഷം സുഖായിട്ട് പോവുന്നല്ലോ
ഓഹ് സുഖായിട്ട് പോവുന്നു കൊഴപ്പൊന്നുല്ല
ഉം ഇവടേം അങ്ങനതന്നെ സുഖായിട്ട് പോവുന്നു ഉം എന്തെയ്യുവാണ് ഫുഡൊക്കെ കഴിച്ചിരിക്ക്യുവാണോ
ആഹ് ഫുഡൊക്കെ കഴിച്ചു
ഉം എന്താ എന്തേലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലുണ്ടോ
ഇല്ലാ ഇന്നൊന്നും സ്പെഷ്യലായിട്ട് ഇണ്ടാക്കീല്ല നാളെ ഇണ്ടാക്കാന്ന് വി ചാരിച്ച് നാളെ വെള്ളിയഴ്ച്ചയാണല്ലോ അപ്പൊ നാളെന്തെങ്കിലും ആയിട്ട് ഇണ്ടാക്കണം
ഉം ഉം നാളെയെന്താ ബിരിയാണിയോ മന്തിയോ എന്തേലും സ്പെഷ്യലുണ്ടാവല്ലോ അല്ലേ
ഉം നാളെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇണ്ടാക്കണംന്നാണ് വിചാരിച്ചത് മന്തിയോ ആഹ് വെള്ളിയാഴ്ച ആവുമ്പോ അങ്ങനെന്തെങ്കിലും ആണ് ഇണ്ടാക്കല് മന്തിയോ ബിരിയാണിയോ നെയ്ച്ചോറാ അട്പ്പത്ത് ചെറ്യേ മക്കളൊക്കെ ഇള്ളല്ലോ ഇപ്പൊക്കെ ബിരിയാണിയായിരിക്കും ഇഷ്ടം അപ്പോ ചെലേ പ്രാവശ്യം ബിരിയാണി ഇണ്ടാക്കും ചെലേ പ്രാവശ്യം മന്തിണ്ടാക്കും ഇങ്ങളെങ്ങനെയാ വെള്ളിയാഴ്ച എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇണ്ടാക്കല്ണ്ടോ
ആഹ് ഇണ്ടാക്കാറ്ണ്ട് നമ്മളും ഇങ്ങനെ ബിരിയാണിയോ മന്തിയൊക്കെ ഇണ്ടാക്കാറുണ്ട് അല്ലെങ്കി നെയ്ച്ചോറും കോയിക്കറിം ഇവടെ ആഹ് ഞമ്മള് വെള്ളിയാഴ്ച അല്ലെങ്കി സൺഡേ അങ്ങനെ ഏതേലൊര് ദിവസാണ് ഇണ്ടാക്കേള്ളെ ഫ്രീയാവുമ്പോ
എന്തെങ്കിലും കുക്കെയ്യാൻ അറിയോ
ഇല്ല ഞാനങ്ങനെ ആ ഇങ്ങനത്തെ അങ്ങനെ ഫുഡ് ഒന്നും ഉണ്ടാക്കില്ല പക്ഷെ എങ്ങനെ പുഡിങ് കേക്ക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്
ഓ പുഡിങ്ങ് ഒക്കെ ഉണ്ടാക്കാറുണ്ടോ
ആഹ് പുഡിങ് ഇപ്പൊ നമ്മള് അപ്പ വെഡ്ഡിങ് പുഡിങ് ഇപ്പ നമ്മള് സ വാനല പിന്നെ ബട്ടർസ്കോച്ച് പിന്നെ നമ്മള് മിൽക്ക് പുട്ടിങ്ങ് ആയിസ് ഉണ്ടാക്കും പിന്നെ ഇവട ഇതില് എസൻസ് വെച്ചിട്ട് പിസ്ത സ്ട്രോബെറി മാങ്കോ പിന്നെ ഇളനീര് ക്യാരറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്
ആണ പിന്നെ ഏഹ് ഇളനീര് ക്യാരറ്റ് ഇതൊക്കെ
ഉം ഉം അങ്ങനൊക്കെ ഉണ്ടാക്കാറുണ്ട്
എതിന്റെ ഒരു ഇതിന്റെ റെസിപ്പി പറഞ്ഞു തരാൻ പറ്റുവോ
ആഹ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ കൊറെ പുഡിങ് ഉള്ളോണ്ട്
ഞാ എനിക്ക് അങ്ങനെ ക്യാരറ്റ് പുഡിങ്
ആഹ് മുന്നേ കഴിച്ചിട്ടുണ്ടാവൂലേ
ആഹ് ആഹ് ക്യാരറ്റ് പുഡിങ് ഞാനൊരു വീട്ടി പോയപ്പോ അവിടുന്ന് കഴി ച്ചിരുന്നു അവിടെ പരിപാടിക്ക്പോയപ്പോ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു
ഉം ക്യാരറ്റ് പുഡിങ് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ നല്ല രീതിക്ക് ഉണ്ടാക്കും ഇപ്പ നമ്മള് റിച്ചാ യിട്ടൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെള്ളമൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കില് അതിന്റെ ടേസ്റ്റ് കുറയുകയും ചെയ്യും
ആഹ് അവിടുന്ന് കഴിച്ചപ്പോ നല്ലൊരു ടേസ്റ്റ് നല്ലെ നല്ല ടേസ്റ്റ് നമ്മളെ എന്താ പറയാ എങ്ങനെയാണ്
ആഹ ആഹ അപ്പ അതിപ്പോ നമ്മൾ ഇണ്ടാക്കാണെങ്കി ഇപ്പം നമ്മളിപ്പോ രണ്ട് പാക്കറ്റ് പാലൊക്കെ വെച്ചിട്ടാണ് ഇണ്ടാക്കുന്നതെങ്കില്
അത്ര ആ പാക്കറ്റ് പല് രണ്ട് പാക്ക് പാലെടുത്താൽ എത്ര ആൾക്ക് ഇണ്ടാവും
അത് ഒരു ഒരു ട്രേലൊക്കെയാ ഇണ്ടാവല് ഒരു പത്താൾക്കാർക്കൊക്കെ പോവും ഇങ്ങനെ ആയാലും നല്ല രീതിക്ക് കഴിക്കുന്നവരാണെങ്കില് പത്ത് ആൾക്കാർക്കൊക്കെ ഒരു ട്രേ എന്തായാലും ഉണ്ടാവും
ആഹ് ആ
ആ പിന്നെ അത് നമ്മള് ആദ്യം നമ്മള് രണ്ടു പാകറ്റ് പാല് തെളപ്പിക്കാൻ വെക്കുക
ആഹ്
ആ അതിന്റെ കൂടെ ഇനിപ്പോ നമ്മള് പുഡിങ്ങാക്കുമ്പോ നമ്മള് ചൈനാഗ്രാസ് അല്ലെങ്കിൽ ജലാറ്റിൻ ഈ രണ്ട് സാ അവനാണ് പുഡ്ഡിങ്ങ് എടുക്കുക ഇപ്പം ഒരു പാക്കറ്റ് പാലിൽ പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആണ് മെഷർമെന്റ് വര്ക അപ്പ നമ്മള് അ രണ്ട് പാക്കറ്റ് എടുക്കുമ്പോൾ ഒരു ഇരുപത് ഗ്രാമ് ചൈന ഗ്രാസ് എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇരുപത് ഗ്രാമ് ജലാറ്റിന് എടുത്താലും മതി
ആ
ഉം ആന്നിട്ട് ആഹ് ഇരുപത് ഗ്രാം ജലാറ്റിനോ ചൈന ഗ്രാസ് എടുത്തിട്ട് അയ്ലേക്ക് ഒരു അര ക്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് അതും അതും മറ്റേ ടൈമില് രണ്ടും കൂടീ അതായത് പാലും ഈ സെയിം ചൈനഗ്രാസിന്റെ മിക്സും കൂടി മറ്റേ ടൈമിൽ ഒരേ അടുപ്പത്ത് വെക്കുക ഗ്യാസില് സ്റ്റൗവില് ചൈനഗ്രാസിന്റെ നമ്മള് കുറച്ച് തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇടുക പാല് പെട്ടെന്ന് തെളച്ച് കിട്ടാൻ വേണ്ടീട്ട് ഫുൾഫ്ളൈയ്മിലിട്ട് വെയ്ക്കുക
ഉം അപ്പൊതില് വെള്ളൊന്നും പാടില്ലേ അങ്ങനെ തീമ വെക്കെ
ആഹ് നമ്മള് പാലില് നമ്മള് വെള്ളം ഒന്നും എക്സ്ട്രാ ചേർക്കരുത്
പാലിലല്ല മറ്റേ ചൈന ഗ്രാസില്
ആഹ് ചൈന ഗ്രാസില് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കണം ഇനീപ്പ ആ ഒരു ഗ്ലാസ് വെളളം ചേർത്താൽ മതി ജസ്റ്റ് ഒന്ന് അബ്സോർവ് ആവാൻവേണ്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചേർക്ക പിന്നെ നമ്മള് ക്യാ രറ്റ് പുഡിങ്ങ് ആയത് കൊണ്ട് നമ്മള് ആദ്യം കാരറ്റ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറിയ പീസ് ആക്കിയിട്ട് കുക്കറ്ല് വേവിക്കാൻ വെക്കണം അപ്പൊ അപ്പൊ നമ്മള് ഒര് അരക്കിലോ ക്യാരറ്റ് ഒക്കെ എടുക്കാം നല്ല ടേസ്റ്റ് വേണെന്നുണ്ടെങ്കില് ആ അര കിലോ ക്യാരറ്റ് എടുത്തിട്ട് അതും ആഹ അത് മുങ്ങാൻ പാകത്തിന് കുറച്ച് വേകാൻ പാകത്തിന് അപ്പൊ ഉരുളക്കിഴങ്ങ് ക്കെ പുഴങ്ങിടുക്കൂല്ലേ
ഉം ഉം
ആ അതേപോലെ നമ്മള് കാരറ്റ് ഒന്ന് പുഴങ്ങിയെടുക്ക ഇടുമ്പോ നമ്മള് ഒരു നാലഞ്ച് ഏലക്കായ ഇട്ടാല് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും
ഉം ഉം
ഉം അതുട്ടിട്ട് നമ്മള് വേവിച്ചെടുക്കും ഒരു രണ്ട് മൂന്ന് വിസിലൊക്കെ വേവിച്ചെടുക്കുക നല്ല രീതിക്ക് വെന്ത് വന്നിട്ട് ആ ചൂട് അറിയേന് ശേഷം നമ്മള് മിക്സില് ഇട്ടിട്ട് പ്യൂരി ആക്കി അരച്ചെടുക്കുക
ആ വെള്ളൊന്നും ചേർക്കാതെ
ആ ആ വെള്ളൊന്നും ചേർക്കാതെ നമ്മള് മധുരത്തിന് നമുക്ക് പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് അയില് തന്നെ ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കില് നമുക്ക് ഡയറക്റ്റ് പാലിലും നമുക്ക് ചേർത്ത് കൊടുക്കാം
ആഹ്
നമ്മളെ ചോയ്സ്
മിൽക്ക് മെയ്ഡ് അപ്പൊ പാല് ചൂടാക്കുമ്പന്നെ ഒഴിക്കണോ അല്ല ലാസ്റ്റ് എല്ലാം ആയിട്ടോ മ്മള് പായസത്ത് ഒക്കെ ഇണ്ടാക്കുമ്പോ നമ്മള് ലാസ്റ്റ് ആണല്ലോ മിൽക്ക് മെയ്ഡ് ഒഴിക്കല്
അല്ല നമ്മള് പ പാലില് ഷുഗർ ആഡ്യ്യ്ന്ന്ണ്ട്ങ്കില് നമ്മള് ഷുഗർ എടുത്ത് മധുരത്തിനാവശ്യമായിട്ട് ലാസ്റ്റ് നമ്മള് പിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്താമതി പിന്നെ ഷുഗർ ആഡയ്യാതെയാണെങ്കി നമ്മള് ഡയറക്റ്റ് ആദ്യം തന്നെ പാല് ചൂടാക്കുമ്പോ തന്നെ നമ്മൾ മിൽക്ക് മേഡ് ഇട്ടിട്ട്ചൂടാക്കിയാല് ഒന്നൂടെ ബെറ്ററായിരിക്കും അതല്ലാന്ന്ണ്ടെങ്കി നമ്മളീ ക്യാരറ്റ് പ്യൂര് ആക്കി എട്ക്കുന്ന സമയത്ത് ക്യാരറ്റ് ലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്താലും മതി അട്ച്ചെടുത്താല് അങ്ങനെ ആവുമ്പളും നല്ല ടേസ്റ്റില് കിട്ടും
ആഹ്
ഞങ്ങളൊക്കെ പാലൊയ്ക്കലാണ് പാല് ചൂടാക്കുമ്പോ തന്നെ ഒരു ടിന്ന് രണ്ട് രണ്ട് പാക്കറ്റ് പാലായതുകൊണ്ട ന്നെ രണ്ട് രണ്ട് ടിന്ന് ആഹ് നമ്മള് മിൽക്ക് മേഡ് ചേർക്ക വേണെന്നുണ്ടെങ്കില് പഞ്ചസാര ചേർക്കാ എങ്ങനെയാലും പുഡ്ഡിംങ്ങ് ആകുമ്പം നമ്മള് ആ ഒരു കൺ പാല് തെളപ്പിച്ചെടുക്കുമ്പോ കുറച്ചൊരു മധുരം മുന്നിട്ട് നിക്കണം നല്ല ഓവർ മധുരായിട്ട് തോന്നും പിന്നെപ്പ തണുപ്പ് വരുമ്പം അത് പാകായിട്ട് വരും പുഡ്ഡിംഗ് മധുരൊക്കെ പാകായിട്ട് വരുള്ള അപ്പമ്മള് ഇണ്ടാക്കുമ്പോ കുറച്ച് മധുരം കൂട്ടിയിടണം
ആഹ് ആഹ്
ഉം അപ്പ നമ്മള് ആദ്യം പാല് തെളപ്പിച്ചിട്ട് അയിക്ക് മിൽക്ക് മേഡ് ചേർക്കാം മിൽക്ക് മേഡൂടി ചേർത്ത്ട്ട് ആഹ് നല്ല തള വര്ന്നീന് മുന്നേ തെളക്കാൻ പാടില്ല അത് തെള വരുന്നേന് മുന്നേ നമ്മള് പ്യൂരി അതില് ചേർക്ക ക്യാരറ്റിന്റെ പ്യൂരി അമ്മള് നേരത്തെ പുയിങ്ങി വെച്ച മിക്സിയിലിട്ട് അടിച്ച്ട്ട് പ്യൂരി അതില് ചേർക്ക് ക്കഎന്ന്ട്ട് നന്നായിട്ട് മിക്സയ്തതിനേഷം തള വരാൻ പാടില്ല ലോ ഫ്ലെയിമില് ഇട്ടിട്ട് നമ്മള് മെൽറ്റ് നേരത്തെ ചൂടാക്കാവെച്ച നല്ല മെൽറ്റായിട്ടുണ്ടാവൂല്ലേ ചൈനാ ഗ്രാസ്
ആഹ് ആഹ്
ആഹ് അത് ഇതിന്റെ കൂടെ തന്നെ ഒയിച്ച് കൊടുക്ക ആട് രണ്ടേ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ടന്നെ ഇരിക്കണം പെട്ടെന്ന് സ് സോറി വിസ്ക് എന്തെലും വെച്ചിട്ട്
ആഹ്
നമ്മള് നല്ല രീതിക്ക് മിക്സെയ്യ കട്ട പിടിക്കാണ്ട ആഹ് ചൈനേഗ്രാസ് ഫുള്ള് വെച്ചിട്ട് മിക്സ് ചെയ്തതിനേഷം നല്ല രീതിക്ക് ഒരു രണ്ട് മൂന്നാല് മിന് റ്റ് നല്ലേഇരിക്ക് മിക്സ് ചെയ്യ കട്ടൊന്നും ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടീട്ട്
ആഹ്
എന്നിട്ട് നമ്മള് ഏതാണോ ബൗളിൽ സെ ഏത് പത്രത്തിലണോ ഇപ്പ ട്രൈ ആണെങ്കി ട്രയല് ഒയ്ക്ക അല്ലെങ്കി നമ്മള് പുഡിങ്ങിന്റെ ക്കെൻ ബൗള് ഇണ്ടാവുല്ലോ
ആഹ് ആഹ്
അ അങ്ങനെയാണെങ്കി അതില് ഒയിച്ച് കൊടുക്കാആ് ചൂടോട് കൂടി തന്നെ ഒയ്ക്കാ ന്ന്ട്ടൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞേന് ശേഷം നമ്മള് ഡെക്കറേഷൻ ചെയ്യണം അതായത് ജസ്റ്റ് ഒന്ന് മോൾ ഭാഗൊക്കെ പെട്ടെന്ന് കട്ടിയാവും ഇപ്പ കട്ടിയാവുന്ന ജസ്റ്റ് ആഹ് കട്ടിയാവുന്നതിന് മുന്നതെന്നെ നമ്മള് ഡെക്കറേഷൻ ചെയ്തു കൊടുക്ക പ്പൊ എന്തെങ്കിലും നെഡ്സ് എന്തെങ്കിലുക്കെ ഇണ്ടെങ്കില് നമ്മ നട്സ് ഇത്കട്ടെയ്തിപ്പ പിസ്ത ബദാം കാഷ്യൂസ് ഒക്കെ
ആഹ് ആഹ് അപ്പം മറ്റേ മിക്സ്ക്ക് ഇടണ്ട
ഏഹ് നമ്മള് ഇണ്ടാക്കുമ്പയോ
ആഹ്
ആഹ് പാലിന്റെ മിക്സിക്കിപ്പ ടേസ്റ്റ് വേണംന്ന്ണ്ടെങ്കില് നമക്ക് നഡ്സാെന്ന് ക്രഷയ്ത്ട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതേപോലെ നമ്മള് ക്യാരറ്റ് പ്യൂരി ആക്ക്ന്ന സമയത്ത് നമുക്ക് വേണങ്കില് അയിലോട്ട് നമുക്ക് നട്സിട്ടിട്ട് അരച്ചെടുക്കാം അതിപ്പോ കാഷ്യൂസ് ഡേറ്റ്സ് പിന്നെ ബദാം പിസ്ത ഒക്കെ അതില് അരച്ചെടുക്കയും ചെയ്യാം കൊറച്ചൂടൊന്ന് വെള്ളത്തി ത്തിലിട്ട് അതിലരച്ചടുക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നട്സ് പൊടിച്ചിട്ട് പാലില് ചേർത്ത് കൊടുക്കാം നമ്മ എടക്ക് കടിക്കാൻ കിട്ടും
ആഹ്
അങ്ങനെ ചേർത്ത് കൊടുക്കും പിന്നെ ഡെക്കറേഷൻ ചെയ്യാനാണെങ്കില് കട്ടിയാവാനിപ്പം മാക്സിമം ഒരു അഞ്ച് മണിക്കൂർ കൊണ്ട്ത് പെട്ടെന്ന് സെറ്റായികിട്ടും ഫ്രിഡ്ജിലെക്കെ വക്കുകാണെങ്കി പെട്ടന്ന് തന്ന സെറ്റായി കിട്ടും അഞ്ച് മണിക്കൂറൊക്കെ മാക്സിമം മതി ഡെക്കറേഷൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇഞ് അതല്ലാന്നുണ്ടെങ്കി നമ്മള്.. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാം വേവിക്കണേന് മുന്നേ ക്യാരറ്റ് വേവിക്കാതെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മള് ഉ പ്പേരിയൊക്കെ വക്കുന്ന പോലെ
ആഹ്
ക്യാരറ്റ് തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മള് ഷുഗറിൽ ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെയുണ്ടാ ക്രേറ്റ് ചെയ്യാറുണ്ട്, അതല്ലാന്നുണ്ടെങ്കി നമ്മള് ആഹ് ആഹ് ഷുഗറ് അയിലിട്ടിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തടുക്കുവല്ലോ
ആഹ് ആഹ്
ആഹ് അങ്ങനെ ചെയ്യാം ഇനി അതല്ലാന്നുണ്ടെങ്കി നമക്ക് നഡ്‌സ് പൊടിച്ചിട്ട് മോളില് ചേർത്ത് കൊടുക്കാം, അങ്ങനൊക്കെ ഡെക്കറേഷൻ നമ്മള ഇഷ്ടം പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം
ആഹ് ഇഷ്ടല്ല എന്ത് ആഹ
ആ മെയിനായിട്ട് നമ്മള് മിൽക്ക് മെയ്ഡ്, നെഡ്സ് അങ്ങനത്തൊക്കെ യൂസ് ചെയ്യും, പിന്നെ പാലില് വെള്ളം ചേർക്കാണ്ടൊക്കെ
ആഹ് ഇങ്ങനെ തന്നെയാണോ ഇളനീർ പുഡി നിങ്ങ എന്തൊക്കെ ഇണ്ടാക്കല് ഇളനീർ പുഡിങ്, മാങ്കോ പുഡിങ്ങൊക്കെ ഉണ്ടല്ലോ ഏറ്റവും ആഹ് മൂവിങ്ങ് ഉള്ളത് ഇളനീർ പുഡിങ്ങാണന്നുണ്ടല്ലേ നല്ല ടേസ്റ്റും നല്ലതൊക്കെ പറയുന്നത് കേക്കാം നമ്മളന്ന
ആഹ് എളനീർ പുഡിങും കാ രറ്റ് പുഡിങ്ങൊക്കെ അങ്ങനെ ഫ്രൂട്ടിൻ്റിത് വരുമ്പോ നല്ല ടേസ്റ്റ് ആണല്ലൊ അപ്പൊ അത് നല്ല മൂവിംഗ് ഉണ്ടാവാറുണ്ട്
ആഹ് പിന്നെ മറ്റേ ഈ കേക്ക് വച്ചാണ്ടുള്ള പുഡിങ്ങോ
ആഹ് കേക്ക് പുഡിങ്ങ് ഉണ്ടാക്കും അത് നമ്മള് സാധാ നോർമല് സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് നമ്മളയിന്റെ മോളില് ക്രീമിന്റെ ഫ്രോസ്റ്റിങ് ചെയ്യും
ആഹ് ആഹ് അപ്പൈക്ക് ഇതൊക്കെ ചേർത്താണ്ടല്ലേ
ആഹ് നമ്മള് അത് സാധാ നോർമൽ സ്പഞ്ച് കേക്കാ ഉണ്ടാക്കുക നമ്മള് വാനിലേന്റെ ഇപ്പ സാധാ കേക്ക് പുഡിങ്ങാണെങ്കി നമ്മള് നോർമൽ വാനിലേന്റെ സ്പഞ്ച് ഉണ്ടാക്കും കേട്ടൊ നമ്മള് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് വിപ്പിം ക്രീമിലോട്ട് നമ്മള് മിൽക്ക് മെയ്ഡ് ചേർക്കും ഒന്നൂടെ ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട്
ആഹ്
പിന്നെ നെഡ്സ് പൊടിച്ച് ചേർക്കും ഒന്നുകൂടി ഒന്ന് ഒരു ആ വിപ്പിംഗ് ക്രീമിൽ ഒരിത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്
ആഹ് ആഹ്
പിന്നെ നമ്മള് ഷുഗർ സിറപ്പിന് പകരം മിൽക്കിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കും, മിൽക്ക്, വിപ്പിംഗ് ക്രീമ്, ഫ്രഷ് ക്രീമ് മിൽക്ക് മെയ്ഡ് ഒക്കെ കൂടി ചേർത്തിട്ടൊരു മി മിക്സ് ഉണ്ടാക്കും അതാണ് നമ്മള് ഷുഗർ സിറപ്പിന് പകരൊഴിക്കുക, അപ്പൊ ഒന്നും കൂടി ടേസ്റ്റ് വരുള്ളൂ
ആഹ് ആഹ്
ഉം
ആഹ് ആഹ് ശരി. ആഹ്